ഹലോ! കേക്കുന്നാ മോളെ, ഓടി കേക്കാം, കേക്കാം.
ആഹ്
എന്തോ പരിപാടി ടീ?
ഞാൻ ദാ ഇവിടെ. ക്ക്ന്നേ, ഇപ്പ വെറുതെ ഇരിക്കുവായിരുന്നു. കൊറച്ചു നേരത്തെ മുന്നേ ബുക്കൊക്കെ വായിക്കുവായിരുന്നു. വേറെ വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ?
ഏത് ബുക്ക്?
ഞാൻ ഇപ്പോ ഞാൻ പ്രോജക്ട് ചെയ്യുന്ന മുകിലൻ, നീ കേട്ടിട്ടുണ്ടോ?
അതാരെഴുതിയതാ?
അത് ദീപു പി കുറുപ്പിന്റെ മുകിലൻ ന്ന് പറഞ്ഞാ അതൊരു ചരിത്ര നോവലാണ്. അപ്പ, ആ ബുക്ക് വായിക്കുവായിരുന്നു. ഞാൻ പ്രോജക്ട് എഴുതിയ ബുക് ക്ക് തന്നെ അപ്പോഴത്തേക്ക്, എന്തായാലും നമുക്ക് വൈവയൊക്കെ ഇല്ലേ?
ഓഹ്! ഓഹ്!
ആഹ്, അങ്ങനെ അതും വായിച്ചോണ്ടിരിക്കുവായിരുന്നു.
അതെ, അത് പുതിയതാണോ? പഴയതാണോ?
ഈ കൊറച്ചു നാളായി എറങ്ങിയിട്ട്. അത് ഈ ഈ കോളേജില്ലേ? ഉം. നിലമേൽ കോളേജ് ആ അവിടു. ത്തെ, പഠിപ്പിക്കുന്ന ഒരു സാർ എഴുതിയ ബുക്കാ.
ഹാ! ഞാനത് കേട്ടിട്ടൊന്നു ഇല്ല. പക്ഷെ നമ്മളെ ക്ലാസ്സില് എപ്പഴും ഇങ്ങനെ പ അയ്നെന്തോ കേട്ടാരുന്നു. എനിക്ക്‌ കൊറേ ബുക്കൊക്കെ വേടി ക്കണോന്നുണ്ട ടി, പക്ഷെ ഇപ്പം നമ്മടെ. നമുക്ക് ഓരോ ഈ തെരക്കായതോണ്ട് പ്പോ മേടിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും കൊറ- ച്ച് വേടിക്കണം, മറ്റേ ഫ്രാൻസ് സിറ്റിക്കോരയുടെ ന്നെ പുതിയ ഒരെോണ്ണം. ഫ്രാൻസ് സിറ്റിക്കോര അല്ലല്ലോ. അതിന്റെയല്ലേ പുതിയ ബുക്ക് എറങ്ങിയെ, സെക്കൻഡ് പാർട്ട്.
എന്തുവടാ, ഞാനിപ്പൊ കൊറെേ നാളായി അങ്ങനെ ഒരു പുതിയ ബുക്കുകളൊക്കെ വായിച്ചിട്ട്.
ആഹ്, അതിന്റെേതോ പുതിയ പാർട്ട് എറങ്ങിന്ന് പറഞ്ഞു. അത് കൊഴപ്പല്ല്യന്ന് പറയുന്ന കേട്ട് പിന്നെ ഞാൻ എന്തായാലും അതിന്റെ വാങ്ങിച്ചിട്ടില്ല. എപ്പോഴോ നമ്മുടെ കാസ്സിൽ ആരോ അത് സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന എന്തതോ കണ്ട്. പക്ഷെ കൊഴപ്പല്ലായിരുന്നു പിന്നെ ഇനിയിപ്പം ഏതാ ഞാ മറ്റേ മറ്റേ റാംമ്കേറാ ഫ് ആനന്തി ന്ന് ണ്ടല്ലോ ആ ബു. ത് മീൻസ് അത് ഞാൻ വായിച്ചിട്ടുണ്ടെടീ. ഞാനെന്റെ ഫ്രണ്ടിന്റേന്ന് മേടിച്ചാണ് വായിച്ചത്. അപ്പ എന്നിട്ട് പിന്നെ ഞാനിപ്പ ഈ എടയ്ക്കാണ് ആ ബുക്ക് ഞാൻ സ്വന്തായിട്ട് എനിക്ക് സ്വന്തായ് യ്ട്ട് ബുക്ക് വേണം അങ്ങനെ ഞാൻ പിന്നെ സ്വന്തായിട്ട് പൈസ കൊടുത്ത് അത് ഞാൻ മേടിച്ച് വെച്ച്. പയിക്ഷ അത് തന്നെ മറ്റേ മെർക്കുറി ഐലൻഡ്. ആ പിന്നീട് വേറെ രണ്ടൂന്ന് ബുക്കുണ്ട് ഓജ ബോർഡ് ഇതൊക്കെ ഞാൻ വായി. ച്ചേണേ പക്ഷെ ഇതൊന്നും ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതേപോലെ ന്നെ പിന്നെ ഇപ്പ ഞാൻ ഏത് തബൂമയുടെ അച്ഛനുണ്ടല്ലോ. ഇ സന്തോഷ് കുമാറിന്റെ അവാർഡ് കിട്ടിയ ബുക്ക്. അത് ഞൻ വാങ്ങിച്ച് വെച്ച് ഒരു സെക്ഷൻ മാത്രം വായിച്ചിട്ട് പിന്നെ. വായിക്കത്തില്ല എന്തെങ്കിലും വായിക്കാ എട്ത്തിട്ട് വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. പണ്ട് മറ്റേ. ഫുൾ ഒരു ബുക്കൊക്കെ ഇരുന്ന് വായിക്കുന്ന ആ ഒരു ഫീലൊന്നും ഇപ്പൊ കിട്ടുന്നില്ല.
അതെങ്ങനെ ഉണ്ട് ഒത്തി വലിയ ബുക്കാന്ന് തോന്നുന്നു അല്ലേ അത്.
എടി അത് നമ്മളെ മറ്റേ ഹിന്ദുലേഗ മറ്റേ റാം കേെയർ ഓഫ് ആനന്ദി ആ. ആ ഒരിതില് അത്രയുംണ്ട്.
ആഹ്ആഹ്. ഞാനും റാം കെയറോഫ് ആനന്ദിയും വായിച്ചുൊണ്ടിരിക്കുകയാണ് അതും എന്റെ കയ്യിലിരിക്ക്ണ്. അപ്പൊ രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച്. വായിച്ചു പോകുവാ
നമ്മളെ ക്ലാസില് റാം കേറോഫാനന്തി ആരോ പ്രോജക്ട് ചെയ്തിട്ടുണ്ടായിര്ന്ന്.
ആഹ് ആ ഉണ്ട് ഉണ്ട്.
അത് കൊഴപ്പ ഇല്ലെന്ന് തോന്ന്ന്ന് പ്രോജക്റ്റ്.
ഉം പുതിയ പുതിയ ഏതൊ. ക്കെ ബുക്ക് ഇപ്പ എറങ്ങിയന്ന് തോന്ന്ന്നു അതൊന്നും വായിച്ചില്ല.
എടീ പുതിയത് കൊറേ പുതിയ പുതിയ എഴുത്തുകാര്‌ടെ അതെല്ലാം കൂടുതൽ ഇപ്പോഴത്തെ എറങ്ങുന്ന പുതിയ ബു. ക്കുകളെല്ലാം കൂടുതലും ഈ പ്രണയം ബേയ്സ് ചെയ്ത് വരുന്ന ബുക്കുകളാണ്. അതായത് ഇപ്പം എല്ലാവർക്കും അതൊക്കെ വായിക്കണല്ലോ താല്പര്യം അപ്പം അതിൽ നിന്നും ഡിഫറൻറ് ആയിട്ട് വന്നൊരു ബുക്കാണ്. ഇപ്പം നമ്മള് പറഞ്ഞ തബൂമ്മയുടെ അച്ഛൻ അതുകൊണ്ടാണ് അതിന് മറ്റേ വയലാർ അവാർഡൊക്കെ കിട്ടിയത്. അതിനകത്തും ഈ പേര്കളൊക്കെ എന്തോ പാശ്ചാ. ത്യ ബറുവാങ്ങ എന്തൊക്കെയോ കുറെേ പേരുകളൊക്കെയാണ് വരുന്നത്. പക്ഷേ ക്ഷേ കൊറച്ച് ന്ന്‌വെച്ചാ സമയെടുക്കും നമ്മള് ചെല പേരുകളൊക്കെ പെട്ടെന്ന് നമ്മള മനസ്സിലിരിക്കത്തില്ലെ പ്പം റാം കെയർ. ആ നന്തി വായിച്ചാ അല്ലെങ്കി ഇങ്ങനെയുള്ള കൊറച്ച് പുതിയ കാലഘട്ടത്തിൽ നിൽക്കുന്ന ബുക്കുകൾ വായിക്കുമ്പം. ഇപ്പൊ റാം ആനന്ദി എന്നൊക്കെ ഉള്ള പേരാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് മനസ്സി നമ്മൾ നിക്കും. പക്ഷെ ഇതിനകത്ത് കെടക്കുന്ന കൊറെ പേരു വിളിച്ചെ ഹിന്ദിയോ ഇ ഇംഗ്ലീഷോ പോലെയുള്ള. മറ്റേ ബെറുവ അതൊന്നും ചിലപ്പോ നിക്കത്തില്ല നമ്മളെ മനസ്സിലെ പേരുകൾ നിക്ക നമുക്ക് ചിലപ്പോ രൂപം കാണും. അയ്ന്റെ ഒരു ഒരു ഇമേജ് ഒക്കെ നമ്മളെ മനസ്സിൽ കാണും പക്ഷെ നമുക്ക് ആ പേരുകൾ കിട്ടത്തില്ല. അപ്പ പിന്നും നമ്മള് രണ്ടൂസം കഴിഞ് എട് എടുക്കുമ്പ ആ കഥ നമുക്ക് മറ. ന്നു വീണ്ടും നമ്മൾ ഒന്നേന്ന് പറഞ് വായിക്കേണ്ടി വരും.
ഉം ഉം
പിന്നെ
പിന്നെ പിന്നെ നീ ഇത് വായി ച്ചാര്ന്നേ ഏത് രാത്രി പന്ത്രണ്ടിന് ശേഷോ അല്ലേ അങ്ങനെയല്ലേ അതിന്റെ പേരി ആഹ് അഖിൽ അഖിൽ പി ധർമ്മസ് അല്ലെ അഖിൽ പി ധർമ്മജന്റെ ആഹ് ആഹ് ആഹ്
മറ്റേ ശവക്കല്ലറയിൽ പോയിരുന്നു വായിക്കണം എന്നൊക്കെ പറഞ്ഞല്ലായിരുന്നോ അത്
ഓ ഓ ഞാനും വായിച്ചില്ല ഞാൻ കൊറേ നാളായിപ്പം പുതിയ ബുക്കൊക്കെ വായിച്ചിട്ട് ഉം
അത് മറ്റേ പ്രീബുക്ക് ചെയ്യണമന്ന് വിചാരിച്ചായിരുന്നെടി കാരണം റാം കേ ഓഫ് ആനന്ദ അയച്ച് ഈ പുള്ളി കരിച്ച് ഏതേലും ബുക്ക് ഇനി പുതിയ വരുന്ന ബുക്ക് പ്രീ ബുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അന്ന് പ്രീ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അതിന്റെ റിവ്യൂ വന്നപ്പോ പറഞ്ഞ് രാത്രി പന്ത്രച് പക്ഷെ നമ്മള് ഇതുവരെ വായിച്ച ബുക്കിൽ നിന്നും ഒരു ഡിഫറൻറ് ആയി കണ്ടന്റിന് ഭയങ്കര ഇതൊന്നുവില്ല ന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞാനത് വായിച്ചിട്ടില്ല എനിക്ക് ആഹ് ബുക്ക് വായിക്കണം എന്നൊരു താല്പര്യം തോന്നിയിട്ടുവില്ല ഇതിൽ നിന്നൊക്കെ ഒരു ഡിഫ കറന്റായിട്ടുള്ള ഒരു എഴുത്താണൊന്നൊക്കെ പറയുന്നു കേട്ടപ്പം ഞാൻ വിചാരിച്ച് പിന്നെ വേണ്ട പിന്നെ രാത്രി പിന്നെ രാത്രി നമ്മളെ മറ്റേ പതിനൊന്ന്. പന്ത്രണ്ട് മണിക്കൊക്കെ ലൈറ്റ് ഓഫ്ചെയിതിട്ടിരുന്ന് ഞാൻ ഹൊററ് വായിക്കുന്നതാണ് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഫീല് കിട്ടുവായിരിക്കും ഞാൻ പിന്നെ നോക്കിയില്ലത് ആഹ് ഇനി ഇപ്പൊ നമുക്ക് ഉം സമയമുണ്ടല്ലോ ഏതെങ്കിലും ഒക്കെ സമയത്ത്
ഇനി വേണം കൊറെ ബുക്ക് വായിക്കാൻ ഇടക്കൊക്കെ ഇവിടെ പോകുവമായിരുന്നു ഡിസി ബുക്സിൽ ഇപ്പൊ കൊറേ ആയി നമ്മള് പോയിട്ട്
ആഹ് ഡിസിൽ പോയിട്ട് കുറെ ഡിസിൽ പോയാൽ നമുക്ക് നല്ല നമ്മളെ പൈസക്ക് നമ്മുടെ കയ്യിലുള്ള പൈസക്ക് അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ചെറിയ ബുക്കോ എന്തെിലുമൊക്കെ നമുക്ക് കിട്ടും പക്ഷേ അത്യാവശം നല്ല ബുക്ക് യിരിക്കും അത് ഞാൻ മറ്റേ എന്തോ നമ്മുടെ ഏതോ എ നമുക്ക് എന്തോ സെമസ്റ്റർ പഠിക്കുന്നതിന് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് ഞാൻ മറ്റേ ചങ്ങമ്പുഴയുടെ ഒരു ബുക്ക് മേടിച്ചു മറ്റേ എന്തോ ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ ഓരോ കൃതികളെ പറ്റിയും പറയുന്നൊരു ബുക്ക്
ഉം ഉം
ഇമേജറിയും അല്ല ചങ്ങമ്പുഴയല്ല മറ്റേ നമ്മുടെ ആരാ കുമാരനാശാനെ പറ്റിയുള്ള ബുക്കാ ചങ്ങമ്പുഴേടേതാണ് എടു ത്തിട്ട് ഞനത് വെച്ചു തിരിച്ച് എ ഇമേജറി ഭാഷയും മനസ്സും എന്ന് പറയുന്ന ഒരു ബുക്ക് അത് ഈ ഈ ഏതോ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു സ്ത്രീ എഴുതിയ ബുക്കാണ് അതിനകത്ത് ഈ ആശാന്റെ നമ്മള് നമുക്ക് അറിയാവുന്ന കവിതകളുണ്ടല്ലോ ആ കവിതകളെ എല്ലാം കൂടെ പരസ്പരം കണക്ട് ചെയ്തു കൊണ്ടുള്ള ഒരു വായനയാണ് വരുന്നത്
ഉം
പക്ഷെ അത്യാവശ്യം ഒരു കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് വായിക്കുമ്പോൾ ദൈവമേ നമ്മൾ പഠിച്ച ഈ കവിതയിൽ ഇങ്ങനെ ആയിരുന്നു അപ്പൊ അതിനകത്ത് രൂ പറയുന്ന രൂപങ്ങളും ഭാവങ്ങളും ബിംബങ്ങളും കാര് ഇപ്പൊ അത് പിന്നെ പാശ്ചാത്യ ആൾക്കാരുവായിട്ട് പിന്നെ അതിനകത്തുള്ള പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരികളൊക്കെ ഇപ്പൊ നമുക്ക് നെറ്റ് എക്സാം പോലെയുള്ള അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് പി എസ് സി ഒക്കെ ചോദിക്കുന്ന കുറേ ഇമ്പോർട്ടന്റായിട്ടുള്ള വരി ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആഹ് ഓരോ അധ്യായങ്ങളിലും ചർച്ച ചെയ്ത് പോകുന്നത് പക്ഷെ അത് നല്ല രസവുണ്ട് ആഹ് ബുക്ക് വായിക്കാൻ നമ്മള് പിന്നെ ആഹ്
പിന്നെയും ഏ ഇപ്പോഴത്തെ ഒന്നും അറിയാൻ വയ്യാ നമ്മള് ഡിസീല് പോയാലേ അറിയാൻ പറ്റു പുതിയ ബുക്കുകളൊക്കെ അല്ലേ
ആഹ് പിന്നെ മറ്റേ ഏതായിരുന്നു എന്തോ ആഹ് ഞാൻ കുറച്ച് പുതി കുറച്ച് എന്ന വെച്ചാ അധികം പേജൊന്നുമില്ലാത്ത ഒരു കുറച്ച് ബുക്ക്‌ ആർക്കോ ഗിഫ്റ്റ് ചെയ്തായിരുന്നത് അത് പക്ഷെ അതെല്ലാന്ന് വെച്ചാൽ എല്ലാം പ്രണയവും ഒന്നെങ്കി നമ്മള് പ്രേമിച്ച് അങ്ങേയറ്റം പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനെ പറ്റി പറയുന്നത് ല്ലെങ്കിൽ വിരഹം തായത് ബ്രേക്കപ്പ് സിറ്റേഷൻ ഭയങ്കര വിരഹത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആ എന്ത ഓപ്പോസിറ്റിക്കുന്ന ആള് മറ്റേ ആള് ചതിക്കുന്നു വേറൊരാക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വത്തിനും പണത്തിനും വേണ്ടി ചെയ്യുന്നു ഈ ഒരു സാനത്തിന് കുറച്ച കൂടെ ഇവര് മലയാളത്തിന്റെ സാഹിത്യ സാഹിത്യപരന്നുല്ല ശരിക്കരു പൈങ്കിളി പ്രണയം പ്പോഴും ബൈങ്കിയണെന്നല്ലോ പറയുന്നത് അപ്പൊ ആ ഒരു ഒരു ടച്ചിലാണ് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നോവലുകളെല്ലാം പോകുന്നത് അതുകൊണ്ടാണ് കുറേ വിറ്റ് പോകുന്നത് നമ്മളിപ്പോ ഒരു കോപ്പി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇ ഒരു മാസം കഴിഞ് നോക്കുമ്പോൾ കിടക്കുന്ന ഇരുപ ന്നാമത്തെ പതിപ്പിറങ്ങിയതാണ് അത്രയും പെട്ടെന്ന് പതിപ്പ് വിറ്റു പോകുന്നുള്ളതാണ് അതിശയം
പിന്നെ ഇപ്പോഴല്ല തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിഞ്ഞോടിന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയല്ലോ ഏറ്റവും പ്രിയപ്പെ എന്താ എന്നോടോ
ആ ഏറ്റവും പ്രിയപ്പെട്ട എൻ അല്ല ഏറ്റവും പ്രിയപ്പെട്ട എൻ ആഹ് നിന്നോട് നിന്നോടിന് രണ്ടാം പാട്ടാണ് എന്നോട് വന്നത് പക്ഷെ അതും പക്ഷെ നല്ല അടി നമ്മള് മറ്റേ സെൽഫ് ലൗ ഒക്കെ
ആഹ് ഞാനാ ഫസ്റ്റ് വായിച്ചായിരുന്നു ഉമ് സത്യം നമ്മള് നമ്മക്കൊത്തിരി നമ്മളുമായിട്ട് ബന്ധം ഭയങ്കര ബന്ധമുള്ള ഒരു നോവലായിരുന്നു അത് നമ്മളും കുറെക്കെ നമ്മളതി കൂടെ കടന്നു പോയാണ് തോന്നും ആ നോവലാ ഉമ്
പക്ഷെ എനിക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വേടിക്കണം ഞാനുതുവരെയും മേടിച്ചില്ല അത്
ഇൻക്യ അത് വായിക്കണന്നുണ്ട്
പിന്നെ മറ്റേ ഇസ്നേഹം നീ വായിച്ചായിരുന്നാ
ഇല്ല ല്ല ഞാൻ ഇത് വായിച്ചു ഒരിക്കൽ അല്ല ഒരിക്കല ല്ലേ
ആഹ് ഒരിക്കല് മറ്റേ ആരുടൊയിരുന്നു ആഹ് ആഹ് അത് തന്നെ ആഹ് അത് അതൊക്കെ ഞാൻ വായിച്ചായിരുന്ന അത് അന്നേ ഞാൻ വായിച്ചട്ടായിരുന്നു അത് നമ്മുടെ ഡി സിടെരുന്നു പിന്നെപ്പൊ പുതിയതായിട്ട് മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നതാ മറ്റേ ഇത് പിന്നെ നമുക്ക് മറ്റെ ജീവ നമ്മള് കൂടുതലും വായിക്കേണ്ടന്ന് പറഞ്ഞ മറ്റേ ജീവചരിത്രം ആത്മകഥ ഇപ്പൊ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല ഡിഗ്രിക്ക് മറ്റേ വി ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരിങ്ങിനാവും അത് മറ്റേ ഐ എ എസ് ഓഫീസേഴ്സ് പിള്ളേർ വരെ പഠിക്കുന്ന ബുക്കാണ്
ഉമ്
പിന്നെ ഞാൻ ഏഹ് കൊറെ നാളായിങ്കിലും ഞാൻ വായിച്ചന്ന് ച്ചാ അത്രയ്ക്ക് നല്ല ഫീലിങ്ങോടെ വായിച്ച ഒരു ബുക്കാണ് മറ്റേ അംബികാസുതം മങ്ങാടിന്റെ എൻ മകജ എന്ന് പറയുന്ന ഒരു ബുക്ക്
ആഹ് ആഹ്
ക്ഷെ ആഹ് നല്ല ഒരു നല്ല ഇതാടെ
എന്ത് എന്തോ അതിന്റെ തീം
മറ്റേ എൻഡോ സൾഫാൻ ബാധിക്കുന്നതിനെ പറ്റിയിട്ടുള്ള യഥാർത്ഥ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് അവിടുത്തെ സ്ഥലവും അപ്പം എനിക്ക് ആ സ്ഥലത്ത് പോണു ന്നൊക്കെ തോന്നി ഇപ്പോഴും മനസ്സിൽങ്ങനെ ഓരോ സ്ഥലം നമ്മള് ചില ബുക്ക് വായിക്കുമ്പോ നമ്മളും നമ്മളാ ആ പ്രദേശത്ത് ജീവിക്കുന്ന കണക്ക നമുക്ക് ഫീൽ ചെയ്യത്തില്ല അങ്ങനത്തെ ഭയങ്കര ഫീലിംഗ്ള്ള ഒരു ബുക്കായിരുന്നു എനിക്കത് ഓമൻജ് ഞാൻ അത്രയും ഇതാക്കി പിന്നെ മറ്റേ പട്ടുന്നൂൽ പുഴുഉണ്ടല്ലേ. സരീഷിന്റ അത് ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്ക വായിച്ചില്ല
അതാണ് തോന്നുന്ന നമ്മുടെ കോളേജിൽ ആരോ ആദ്യം പ്രോജക്ടിന് അത എടുത്തായിരുന്നു പിന്നെ മാറ്റിയെന്ന് തോന്നുന്നു
പക്ഷെ അതും അത്യാവശ്യം നല്ല ബുക്കാടി അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് അതിനകത്തും കൊറെ പേരുകൾ അതും ഞാൻ വായി ചിട്ട് ഈ ഫസ്റ്റ് ആദ്യത്തെ അധ്യായം വായിച്ചിട്ട് പിന്നെ എനിക്ക് വായിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ നിർത്തി വെച്ചേക്കുവായിരുന്നു അത് പക്ഷെ അതും അത്യാവശ്യം നല്ല ബുക്ക് തന്നാ
ആ സമയത്ത് എറങ്ങിയ ഒത്തിരി ബുക്കുകള് വായിച്ചില്ല അതിന്റെ എടയിൽ കൊറെ കാര്യങ്ങൾ ഒക്കൊയായി വായിച്ചിട്ടില്ല ഉം
എന്തായാലും നിനക്ക് ഫ്രീ ആകുമ്പം നീ ഒന്ന് ഡീസിലോട്ട് എറങ്ങ് കൊറച്ച് കൊറയും പുതിയ നല്ല നല്ല
ആ നല്ല ബുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നോക്കി ഇഷ്ടമുള്ള എടുക്കയും ചെയ്യാം
ആടീ എടി ഞാൻ വിളിക്കാവേ ഓക്കെ
ഓക്കെ ഓക്കേ ശരി